ഹലോ
ആഹ് സുഖല്ലേ
സുഖാണ് കുഴപ്പൊന്നുല്ല എന്താണ് അവിടുത്തൊക്കെ പാട്
ഉം ചായൊട്ചോ?
ഇല്യല്ല കട്ടൻചായ കുടികാണ്
ആഹ്
ഹഏയ് ചായടിച്ചീല്ല
ഇല്ല
ഏയ് മഴ ണ്ടോ
ചായിം കടിഒക്കെആയി ഇല്ലില്ല
ആഹ്
ചായിം കടി ഒക്കെ ആയോ
ആ ചായയും കടിയ -
ആഹ് ആഹ്
എത്താ അയിന അറിയ അവിടെ എന്താണ്ടാക്കിയാ
ബടെ ദോശാണ് അവിടെ
ഇവിടെ പത്തിരിയാ
സത്ത്തില്ല ഉ ഉ പത്തിരികെന്താ കറി
പട്ടാണിക്കടല്ലേ
ആഹ് ആഹ് അ
ദോശക്ക് ചട്നി അതൊക്കെ അറിയണ്ടോ ആഹ്
ഉം നിങ്ങൾ നേരത്തെ നീക്കോ
നേരത്തെ എണീക്കൊ വച്ചാല്
മ്
ഇപ്പൊന്റെ വീട്ടിലാണ് അപ്പ അയിനനുസരിച്ച് അങ്ങനെ നീക്കും
നിക്കല്ലേ ആഹ്
ആഹ് ഇല്ല
ആഹ് പിന്നെ
ങ്ങൾതൊക്കെ സ്ക്കൂൾ കോയോ
ഇല്ലില്ല മദ്രസേക്ക് പൊയ്റ്റൊള്ളു മദ്രസേക്ക്. സ്ക്കൂ - വാനായിട്ടില്ല ഇപ്പൊ വരും
ഏഹ് എപ്പളാ ഏഴരാവുമ്പളാ വരല്
ഒരാള് ഏഴേ മുക്കാല്ന് വരും ഒരാള് എട്ട് മണിക്ക് വരും വേം വണ്ടിവരേ
ആഹ് അല്ലാ ആറ് മണിക്ക്ള്ള മദ്റസാ? ആഹ്
ആഹ്
ആറ്ലൊ ഏഴ്ലൊ ക്കങ്ങനെ
ഒരാള് എട്ട്ല് ഒരാള് നാല്ൽ
ഏഹ് നാലാം ക്ലാസ്സാര്ക്കും നേരത്തെ തൊടങ്ങോ
ആഹ് ഇണ്ട്ണ്ട് ഇവടെ നേരത്തെ തൊടങ്ങും ഉം
ഞങ്ങള്ത് ആറ് മുതലാണ് ആറ് മണിക്കേഷം ആറ് മണിക്ക് ഉം പിന്നെള്ളോല്ക്ക് ഒന്നു മുതലുള്ളോല്ക്ക് ഏഴരന്റെഷം
ആഹ് ആഹ് ആഹ് ചെലൊട്ത്തൊക്കതെ ഇന്റെ വീടിന്റെ അവടൊക്കെ അങ്ങനാണ്
ആഹ്
ആഹ് എന്താണ് പിന്നെ മഴ ഇണ്ടോ അവടെ
മഴല്ല്യ
ആഹ് ആഹ് പിന്നെ ഇന്നലെ ഭ ഇന്നലെ പോയ്ക്ക്ണ് അല്ല ഓല്ക്ക് കൊണ്ടോണ്ട ഇല്ല അത് വാണ്ട ഇണ്ട്ണ്ട്
ഉം അതൊരു സുഖാലേ?
ആഹ് പിന്നോല്ക്ക് ഇഷ്ട്ടാണ് കൊണ്ടകാനൊക്കെ ഞാൻ കൊട്ക്കാറില്ല അപ്പഴ്ത്ത്നൊന്നും ആവൂ
ഏഹ് അല്ല സ്കൂള്ന്ന്പ്പൊ ഫുള്ള് വെറൈ റ്റില്ലേ പിന്നെ കൊയപ്പണ്ടാവുലല്ലോ
ആഹ് അതെന്നെ
മ്മ് ഒമ്പത് മുതല് ചോറ്ണ്ടോണ്ടേ?
ആഹ് ഒമ്പത് മുതല് വാണം പിന്നെണ്ട് അവര്ക്ക് ഇവരെ കൊട്ക്കല് കഴിഞ്ഞന്റെ ശേഷം ബാക്കി കിട്ടും പക്ഷെ അയ്നൊന്നും ഇബര് കാത്ത്ക്കൂല
ആഹ് അത് കൊറേ കഴിഞ്ഞിട്ടൊക്കേക്കാരം കി
ആഹ് കിട്ടാ ചെലപ്പോ കിട്ടീന്നും പറയാ പറ്റൂല ചെലൊര്ക്ക് ചൊറ്ണ്ടവാനും മടി പ്പീ വല്യുട്ട്യാളായ പിന്നെ ചെലപ്പോ ചോറോണ്ടാവാനൊക്കെ മടിയാവും ചെലൊല്ക്കെ അപ്പൊ ഭക്ഷണം കഴിക്കുല്ല്യാ
ആഹ് കൂട്ടത്തിലൊരാള് കൊണ്ടര്നില്ലേങ്കി മതി മ
മതി വണ്ടാന്ന്ള്ള ലെവലാവും മറ്റോലെന്താ കാട്ട്ണെ അത്പോലെ. ആഹ് എട്ടില് ഒരാള് എട്ടിലാ
ആഹ്
ആള് നാൽല് രണ് മദറസേത്തെപോലെ തന്നെ
ആഹ്
ഉം ആഹ് അന്റെ വീട്ടിലാരൊക്കെണ്ട്?
ഇന്റെ വീട്ടില് മ്മ് ഇന്റൊടെ ഇപ്പണ്ട്മ്മണ്ട് ഒരു ബ്രദറ് രണ്ട് സിസ് റ്റേയ്സ്ണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊങ്ങള് നേരത്തെണീക്കൊ ഇന്റെ വീട്ടീ ഇബടെ ഇവടെ ഞാനും മക്കളും ഭർത്താവും മാത്രൊള്ളൂ.
ആഹ്
ഉം ഇന്റെ വീട്ടില് ഇപ്പണ്ട് ഏ അനിയണ്ട് അനിയത്തിണ്ട് ഇമ്മണ്ട്.
എഹ് കല്യാണം കഴിഞ്ഞ്ക്ക്ണോ അനിയത്തിന്റൊക്കെ?
ആഹ് കല്യാണംകഴിഞ്ഞ്ണ്
ഏഹ്
ആഹ്
അപ്പൊരണ്ടാംളുംകൂടി ഒപ്പാ നിക്കാനൊക്കെപോവല്?
ആഹ് ആ ഓളഅവിടെന്നെവീട്ടില്ണ്ട് പ്രസവിക്കാനായ്ക്ക്ണ്
ആഹ് ഫസ്സ്ത്താവൂലെ എഹ്
ആം പിന്നെ
ഉം വീട്ടിപോയില്ലേന്നോ?
വിട്ട്പോയിട്ടില്ലകൊറേ ആയിപോയി സ്കൂൾ മദ്രസ്സയല്ലേ മദ്രസ്സ്ണ്ടാവുമ്പോസ്കൂള്ണ്ടാവും സ്കൂള്ണ്ടാവും മദ്രസ്സ്ണ്ടാവും അങ്ങനോക്കെയിരിക്കും
അങ്ങനെല്ലേ?
ആഹ് ഏയ് എന്താണ് ഞ്എന്നഅങ്ങെട്ട്പോവാ അന്റെവീട്ട്ക്ക് ആ ഭർത്താവിന്റെ വട്ടീക്ക്ന്നാ
ഞാന് പോവാച്ചാല് ഇനി രണ്ടിസംകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോണം വിജാ ക്ലാസ്സിന്ഇതുവരെ പോയിട്ടില്ല പം പോവാനൊക്കണ്ട്
ആഹ ആടാരാ വീട്ടില് കല്യാണം കയിച്ചോട്ത്ത്?
അവിടെ രണ്ട് എളച്ചമ്മാരും മ്മിം പ്പിം
ആഹ ആഹ ആഹ
പെണ്ണായിട്ട് ഞാനായിട്ടിണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ ഭർത്താവ് ഇവിടെ തന്നെയില്ലെല്ലേ
ആഹ് ഇവിടെ ഇണ്ട്
ആഹ് എന്തൊക്കെ ഉണ്ടാക്കോ
ഞാനോ
ആഹ്
ആഹ് ജീവിച്ചു പോവാള്ളൊക്കെ തട്ടിമുട്ടി ഇണ്ടാക്കും
ഏഹ്
ജീവിച്ച് പോകാള്ള ഒക്കെ ഉണ്ടാക്കാൻറിയ പക്ഷെ ഇന്റെ വീട്ടിലാവുമ്പോ ധൈര്യയിട്ട് ഇൻക്ക് ഇണ്ടാക്കാ
ഒണ്ടാക്ക അപ്പൊ ഒന്നും പറയില്ലല്ലോ ലാരും
അല്ല അവിടന്ന് ഒന്നും പറഞ്ഞിട്ടല്ലേ പക്ഷെ അവിടെ മൂന്നാണുങ്ങളാണ്
ആഹ്
ആ നാലാണ്ങ്ങള് അമ്മള് അപ്പ ഇണ്ടാക്കുമ്പോ നല്ലച്ചേൽക്കൊക്കെ ഇണ്ടാക്കണ്ടേ
ആഹ്
ആ ഒരു പേടിയുണ്ട് വേറെ കൊഴപ്പൊന്നുല്ല കാരണം ഇമ്മപ്ലേ ഒവ്ട്ക്കേലൊക്കെ സാഹചര്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള പിടിച്ചിക്കാള്ളക്കെ ഉണ്ട്
ആഹ്
അങ്ങനൊക്കെ അറിയും അല്ലാതെ വലുതായിട്ടൊന്നും അറിയില്ല
ആഹ ആഹ് ആഹ്
കൊറെ യൂട്യൂബ് നോക്കും കൊറേ ചാറ്റ്ജിറ്റിപ്പിനോട്‌ കറ ഇനിക്ക് മസാല കറക്റ്റ് ഇടാൻ അറിയില്ല വേറെ കുഴപ്പൊന്നുല്ല
ആഹ് ആ് ആഹ് അതും ഇമ്മാരോട് ചോദിച്ചാ മതി
ഉം ആയിലാണല്ലോ എല്ലതും
ആഹ് അതിലാണല്ലെ ഇള്ളത് അത് ഉമ്മാനോടൊക്കെ ചോയി ചാല് പറഞ്ഞരല്ലോ
ആഹ് ഇമ്മന്നെ അങ്ങനെ പറഞ്ഞന്ന ഇണ്ടാക്കും കുടുങ്ങണ സമയത്ത് ചാജ് ഡിപ്പിനോട് കളവൊക്കെ ചോയി ഉണ്ടാക്കും തേങ്ങ ആഹ് അതിന്റെ അളവ് റെഡി അല്ലെങ്കിൽ കറിയേ പോയി
ആഹ് കറി പോവും കോയി മൊളകുംപൊടിയൊക്കെ കൂടിട്ട് ഉണ്ടെങ്കിൽ പിന്നെ തൊള്ളേല്
മൊളകും പൊടിയെ
ആഹ് ചെലപ്പോ ഒന്നും ഉണ്ടാവൂല്ല്യ
ആഹ് അതന്നെ അതാനൊക്കെ കാലക്കിട്ട് ഞമ്മള് ആദ്യം നോക്കണം
ആഹ് പക്ഷെ ഇനിക്ക് ഞാൻ ഇണ്ടാക്കണെ ഇനിക്ക് വലുതായിട്ട് തോന്നൂലേ
ആഹ് ആഹ്
ടേസ്റ്റ് ഒന്നുംന്നിക്ക് അങ്ങനെ ഫീൽ ചെയ്യൂല അതാണ് പ്രശ്നം
ആ, അത് നമ്മൾ ണ്ടാക്കുമ്പോ അങ്ങനെ തന്നെയാ ടേസ്റ്റ് ആവോ ന്താന്നൊന്നും പറയാൻ പറ്റൂല.
ആ ഇൻകി ഭയങ്കര ടെൻഷനാ ഞാൻ ഒക്കെ ണ്ടാക്കി കഴഞ്ഞിട്ട് ഉമ്മേനോട് ഒന്നുകൂടി പറയും ങ്ങ ളൊന്നു ടി നോക്കിയാളി പറയല
ആഹ്
ഉം
തന്നെ
ആഹ്
പിന്നെന്തൊക്കാ
പിന്നെ ഇപ്പ അങ്ങനെ പോണ് മയക്കാറൊക്കെ ഉണ്ടൊ ആടെ
ഇമ്പടെ ചെറുതായിട്ടുണ്ട് ഇന്ന്എന്താ പാടാന്ന അറീല കണ്ടിട്ടേയ് ഉ ണ്ടോന്നീല
ആഹ്
എന്താണ് പച്ചേരില്ലെ അത് കഴുകാനുണ്ടായിരുന്നു മുളകുണ്ട് വെയില് കാണുമ്പല്ലേ മ്മള് ചെയ്യാ.
ഇന്നലെ വെയ്യിലില്ലായിന്നോ
ഇന്നലെ വെയിലുണ്ട് നമ്മള് എന്ന് വച്ചിട്ടാണ്ട് കഴുകാൻ പറ്റൂലല്ലോ പെട്ടെന്ന്. ഞിഎന്താണ്ടാവുക
ആ ഇന്നലെ ഇവിടെൊക്കെ രാവിലെ ചെറുതായിട്ടു മയറ്റി പോയിട്ട് പിന്നെ ഫുള്ള് വെയില
ആ ന്നലെ ഫുള്ള് വെയിലാ, ന്നലെ മഴ പെയ്തിട്ടില്ല വടൊന്നും താത്തിംഒന്നുംഇല്ല തോന്നുന്ന്
ആഹ്
ആ, പക്ഷെ നമ്മളെ എന്താന്ന അറിയാതെ നമ്മള് കഴുകി കഴിഞ്ഞിണ്ടെങ്കിൽ അ കേട് ടന്നാ കൊടുങ്ങൂല്ലേ
ആഹ അത് ശരിയാ
ഇപ്പൊ മേടിച്ചിട്ടാ ചെയ്യമ്മ അതാവാ കഷ്ടക്കാലത്തിന് ആ, അത് ഉണങ്ങണ്ടെ പിന്നെ പൊടിക്കണങ്കി.
എഅല്ലാ മുണ്ടോണ്ട് നമ്മള് നനഞ്ഞാണ്ട് ഒപ്പി എടുത്താ ഒക്കുലേ
ങ്ങളൊക്കെ അങ്ങനെ ചെയ്യാ ടോ
ആ് ചിലപ്പോ മ്മള് കുടുങ്ങണ സാഹചര്യത്തിലൊക്കെങ്ങനെയ മഴൊക്കെ ണ്ടാവുമ്പം
അത്ക്കറിയില്ല ഞാൻ കഴിഞ്ഞിലേ
അത് ശീലെടുത്താണ്ട് ശീല നനക്കും
ആഹ
ന്നിട്ട് പച്ചരി ആയിട്ട് ഇതാക്കു
ആ ഒരതല്ലേ അപ്പൊ അയില് ചളിയിങ്ങിട്ട് പോരുവോ നല്ല ചളിയൊക്കെണ്ടാവുവല്ലേ
ആ നനഞ്ഞ്, നഞ്ഞാണ്ട്താക്കിയല്ലേ
ആ, അപ്പൊ അതിട്ട്ങ്ങനെ ഒരതി കൊടുക്കല്ലേ. ആ, ഞി അങ്ങനെ ചെയ്തോക്കണം, അല്ലാതെ പ്പൊ പറ്റണ്ടാവൂല നടക്കൂല.
ആ, ഈ കുട്ങ്ങ്ണ സാഹചര്യത്തിലൊക്കെ നമ്മൾ അങ്ങനാണ്ട് ചെയ്യാ.
ആ, നമ്മളില്ല്യെ ഈ അഥവാ കഴുകി കഴിഞ്ഞ് ഉണങ്ങീട്ടില്ലെങ്ങി അത് പൊടിപ്പിച്ചാലധിക കാലം ന് ക്കൂലാ അയില് പുഴു വരും ഉണങ്ങാതെണ്ടാക്കും വേകേടരും അതാണ് ഞങ്ങള് എന്താടി ആ പൊടിപ്പിക്കലാണ്. അയിനമ്മക്ക് വെള്ളപ്പം എന്താണ് പുളിദോശ, ഇട്ട്ള്യളൊക്കെണ്ടാക്കാൻ പച്ചേരി ഇടും.
അഹ്
ആ അപ്പൊ കൊറച്ച്ട്ത്തെ ക്കുബടെ.
അ്ആ
അങ്ങനെ ങ്ങള് അങ്ങൻതന്നെല്ലേ.
ം, ഞങ്ങള് അധികം പൊടിപ്പിച്ചലാണ്.
പൊഠിപ്പിക്കലനല്ല ചിലോടത്ത് പഠിപ്പിക്കൂല ചിലോടത്ത് ങ്ങനെ പൊടിക്യ.
കൂല കാരണം ഞങ്ങളെ എട്തന്നെ മില്ല്ണ്ട്. അപ്പൊ അവിടുന്ന് പൊടിച്ചത് ആ പൊടിച്ചത് താക്കിയതനെ വാങ്ങും.
ആ അആ, അങ്ങനെലെ.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
അത് ശര്യ.
ചെലതൊക്കെ കയ്യാണെങ്കിൽ താക്കും. പിന്നെ അവിടെ കഴിയുമ്പോ പാപ്പ പിന്നെ വാങ്ങലാണ് സാധനങ്ങളൊക്കെ.
ആ ആ
കയ്യുമ്പോ സാധനങ്ങളൊക്കെ അപ്പൊപ്പൊ വാങ്ങലാണ്.
ആ ഒന്നാകെ വാങ്ങൽല്ലാ?
പോയി ആ പൊടിയൊക്കെ കഴിഞ്ഞ അപ്പൊ പോയി കൊണ്ടുവരാ അങ്ങനെ മുൻകൂട്ടി ഒന്നും താക്കൂല.
ണ്ടാക്കൂലല്ലേ ആടി ന്നാ ശരില്ലേ.
രാ
ശെരിയെന്ന ആഹ്
ആ
അ എ ഏ ന്ന ശെരിയടി ശരി ശരി.